ആഹ് ഹലോ
ആഹ് പറ
ആഹ് ആഹ്
എന്തൊക്കെ പോലെ ആ
ആഹ് പിന്നെ
മലയാളം മി ശെ ഡിവിഷ
ആഹ് ആ ബി സീറ്റ് ങ്ങെ തിരിച്ച് തിരിച്ചിട്ട് ആഹ് സീലേയ്ർന്ന് ഞങ്ങക്ക് ടീച്ചേഴ്സ് പ്രത്യേക കോച്ചി തന്നു ങ്ങനെ ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഓല് മലയാളത്തിലൊക്കെ പറഞ്ഞ് ഇപ്പ എനി ഫിസിക്സ് ഒക്കെ ഡെറിവേഷൻ വെച്ചാല് ഇക്വേഷൻസ് ഡെറിവേഷൻ ചെയ്യാന്നു ഒന്നും അറിയില്ലായിരുന്നു തെന്താ സംഭവംന്ന് പോലും അയില്ലങ്ങൻത്തൊരു സാഹചര്യം ഇത് എന്ത സംഭവം നോക്കി
സാർ അങ്ങനെ എഴുതി തരും അതങ്ങനെ എടുത്തോണ്ട് പോവും അങ്ങനെ നോക്കും ഒക്കെ ഇംഗ്ലീഷ് അല്ലേ പക്ഷേ അധികം അങ്ങോട്ട അറിയൂല്ല
അപ്പൊ പിന്നെ നമുക്ക് നോക്കാൻ പ്രശ്നം പിന്നെ അങ്ങോട്ട് ഇതായിട്ട് എക്സാമിന്റെ റിസ റിസൾട്ട് വന്നപ്പോ ഞങ്ങള് സി ബാച്ചിലുള്ളവർ ഒകെ ഏകദേശം എ പ്ലസ് എ ആ ലെവൽ ലേക്കും പോയി ബി ബാച്ചിലൊകെ ഉള്ളവര് ഹഴകുമ്പൊറു റിസൾട്ട് കണ്ടിട്ട് സാറൊക്കെ ഇങ്ങട്ട് വിളിച്ചിട്ട് ഭയ എന്താന്നു വെച്ചാല് ആ അത്രക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത ലാസ് രണ്ടു മൂന്ന് മാസം എന്നച്ചാ അല് എനിക്ക് വെച്ചല്
ന്താ സംഭവം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ ഇത് ഒരു ഒരു പ്ര ഇല്ലാതെ നമുക്ക് ഓടാൻ കഴയില്ലല്ലോ ഒരവസ്ഥ ചേരുന്നതെന്നും ഇല്ലലെ പിന്നെ ഫുൾ ഹാർഡ് വർക്ക് ചെയ് രണ്ട് മാസം രണ്ട് മൂന്ന് മാസം ഫുൾ ഇരുന്ന് എഴുതി കുത്തി ഇരുന്ന് പഠിച്ച് അത്യാവശ്യം നല്ല മാർക്കില് പാസ്സായി പ്ലസ് ടു ആയപ്പോ പിന്നെ അപ്പോ പ്ലസ് വണ്ണില് പിന്നെ രണ്ട് സബ്ജക്ടിനും പിന്നെ പാസ് ആയല്ലോ പ്ലസ് വണ്ണും പ്ലസ് റ്റു വും എല്ലാവർക്കും പ്ലസ് എണ്ണം തന്നെ കിട്ടിയിരുന്നു ആ പ്ലസ് റ്റു ആയപ്പോ പിന്നെ കുറച്ചൊന്ന് ഒഴപ്പാൻ തുടങ്ങി അപ്പോ ടീച്ചേഴ്സ് പറഞ്ഞ് ഒഴപ്പണ്ട നോക്കിയാർന്നു ഇണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരിക്ക് പാസ് ആവും എന്ന് കണ്ട് കഴിഞ്ഞ പിന്നെ ടീച്ചേഴ്സ് നമ്മളെ പിന്നാലെ വരില്ല നടക്കുലാ ഒരിക്കന്ന്ച്ചാൽ ഹൺറെഡ് പേർസെൻ്റ്എജ് പിന്നെ വി വിജയം വേണം അത് നിർബന്ധണ് സ്കൂളിന് അല്ലേ ടീച്ചേഴ്സിന് മാനേജ്മെന്റ് സ്കൂള് കൂടിയാണ് അപ്പൊ അതിന് വേണ്ടി എല്ലാം ഹാർഡ് വർക്ക് ചെയ്തേക്കുന്നെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഫിസിക്സ് വലിയ ആ നിക്കും അത് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ സാറ് ചെക്ക് ചെയ്ത് നോക്കും വിളിച്ചു നോക്കും അന്നൊക്കെ നമുക്ക് ഇതേപോലെ വാട്സ്സപ്പോ കാര്യങ്ങളോ ഒന്നും ഇലാലോ സദാ ഒരു സ്വിച്ചിൻ്റെ അവൻ നോക്കിയിണ്ട് കൊണ്ടുവന്നാലും ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും ഡൗട്സ് ഉണ്ടെങ്കിൽ അപ്പോ ടൈപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ്‌ ചെയ്ത് കയ്യ് നാ അപ്പോ സാറ് റിപ്ലേ തരും ടീച്ചേഴസ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൂടെന്നിട്ടുണ്ടായിരുന്നു അന്ന് ടീച്ചേഴ്സ് ഒക്കെ
ഓഹോ ഹോ അതുകൊണ്ട് നമ്മുക്ക് അ
ആ അതായിഈ ഇപ്പഴും ഇന്റിഗ്രേഷൻ ആയിട്ട് ഇൻ്റിഗ്രേഷൻ കാണുമ്പോ എനക് ചിരിയ വരിക ഇതൊക്കെ എന്തിന പോയി
സത്യം എനിക്കും തോന്നിട്ടുണ്ട് എന്തിന്
പേജ് നമ്മള് ഒരു ഒരൊറ്റ സ് പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാന് വേണം അത് ഇങ്ങോട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കില് അറ്റൻ കഴിയും
അത ഇതൊക്കെ പഠിച്ചിട്ടാണ് ഗുണണ്ടോ അതും ഇല്ല
ഇല്ല അതാണ് ഞാൻ പിന്നെ പ്ലസ് റ്റു കഴി കഴിഞ്ഞട്ട് പിന്നെ ഹസ്ബന്റ് പഠിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് മാത്‌സ് ഇല്ലാത്ത ഏത് കോഴസ് ആണെിലും ഞാൻ പഠിക്കാം എന്ന പറഞ്ഞെ
ഉ ഹ ആഹ ആഹ
ഓട്ടോമാട്രി തന്നെയല്ലേ മൈക്രോബായോജി ഉണ്ടാർന്നു ട്ടോ എനിക്ക് ഇഷ്ട്ടല്ലാ സബ്ജക്ട് മൈക്രോബയോളജി അതുപോലെ തന്നെ പിന്നെ അ അതില് ഒപ്റ്റിക്ക ഒപ്റ്റിക്ക്സ് ഉണ്ടായിരുന്നു ഒപ്റ്റിക്സിൽ മിക്കതും നമ്മടെ ഫിസിക്സി- വളരെ ഡെറിവേഷൻസന്നെ വരുന്നത്
ആഹ് ആഹ് ആഹ മൈക്രബയോളജി ഇഷ്ടല്ലേ?
എനിക്കിഷ്ടല്ലട്ടോ ടഫ് യിട്ട് ആ ആഹ് അത് ബയോളജി അല്ലെല്ലോ എടുത്തിരുന്നത് ഉം
ആഹ് നമുക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമാണ്
ആഹ് ആഹ എനിക്ക് അത്രയ്ക് ഇഷ്ടമണ്ടായിരുന്നില്ല പിന്നെ ഈ പിന്നെന്തളും പിന്നെ മറ്റേ മ്മളെ അതിന്റെ ടെസ്റ്റ് ടെസ്റ്റുകളും കാര്യങ്ങളും അത് പിന്നെ അതിൻ്റെ ഫോട്ടോസ് എന്നിട്ട് അത് ഐഡൻറിഫൈ ചെയ്യാൻ എനിക്ക്‌ ഒന്നും പ പെട്ടെന്ന് മണ്ടേ കേറൂല
ആ ആഹ
ഫിസിക്സ്‌ ശ്
ശ് പിന്നെ
കെമിസ്ട്രീനോടും വലിയ താല്പര്യമില്ല
ഫിസിക്സോ
ഫിസിക്സ് ഇഷ്ടായിരുന്ന് കെമസ്ട്രി
ഓ എനിക്ക് കെമിസ്ട്രിയിയാണ് ജീവൻ
ആഹ്
അതാ ബയോളജിഷ്ടം തോന്നിയത്- ആ ഹ് പിന്നെ ഫിസിക്സ് എനിക്കിഷ്ടണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അതിലെ ഫിസിക്സെനിക്ക് കൊറച്ചൊക്കെ ഇഷ്ട ഫിസിക്സ് എനിക്ക് കുറച്ചൊക്കെ ഭാഗങ്ങൾ ഇഷ്ടവ ചില ഭാഗങ്ങ ഇഷ്ടവല്ല അങ്ങനെ- അ- മാത്‍സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല
ഉം
പിന്നെ ക മാത്‍സ് ക്കെ ഞാൻ ഇന്റഗ്രേഷൻ ക്കെങ് കാണാതെ പഠിച്ചു ഇങ്ങനെ അങ്ങനെയൊക്കെയന്ന് പഠിച്ചു എങ്ങനനൊക്കെ ഒപ്പിച്ചെടുത്തതാ
മൾട്ടിപ്ലിക്കേഷൻ ഇക്ക് അതിങ്ങനെ അലോയ്ക്കുമ്പോ തന്നെ എക്യുഷൻസ് ഒക്കെ തല പുകയാകരം
അ കൊറച്ച് സമയം സെക്കൻ് ലാംഗ്വേജ് ഞാനേ ഒരു ടെൻത് വരെ ഉറുദ് ആയിരുന്നു പിന്നെ അപ്പൊ അ അപ്പോ നിക്ക് പിന്നെ ഇതേപോലെ ഇവിടെ പ്ലസ് വൺും പ്ലസ് ടു ചേർന്ന അപ്പോ ഇവിടെ മലയാളം അതുപോലെ ന്നേ അറബി മാത്രമേ ഉള്ളൂ അറബിയാണ് ഇവിടെ മ്മക്ക് മ മലയാളം അറബി മാത്രേ ഉള്ള ഉണ്ടായിരുന്നു അപ്പൊ അറബി എനിക്ക് ഒട്ടും അറിയൂല്ല പിന്നെ ഞാന് നേരെ- പ്ലസ് വൺ പ്ലസ് ടു മലയാളത്തേക്ക് മാറി സെക്കൻഡ് ലാംഗ്വേജ്
അഹ്അ മലയാളം കൊഴപ്പമില്ലായിരുന്നല്ലോ
കുഴപ്പൊന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയില് മലയാളത്തിൽ പിന്നെ എന്തായാലോ എ പ്ലസ് ഒറപ്പല്ലേ ഏഴുതി വച്ചാ മതി
ആഹ ആ പക്ഷെ ഇത് നമ്മ കൊറെ അങ് നീട്ടി അങ്ങ് ഴ് വെച്ചാ
നീട്ടി എഴുതിയേക്കണേ ക്ഷേനിക്ക് ഹാൻഡ് റൈറ്റിം പക്കെ ര്ന്ന് ഭയങ്കര മോശം ക്കെര്ന്ന്ട്ട അപ്പൊ ടെൻത്തിന് ഇതപോലെ എനിക്ക് ഇംഗ്ലീഷിനും ഫിസിക് കെമിസ്ട്രിക്ക് ഒക്കെ എ പ്ലസ് ണ്ട് മലയാള സെക്കൻഡിന് ഏ ഗ്രേഡ്ത്
എല്ലാവര്ക്കും മലയാളം സെക്കൻറിന്ല്ലേ മ്മ്ക്ക് എ പ്ലസ് ഉണ്ടാവ് വ
ഫുൾ അന്ന് അന്ന ന്ന് ന്ന് മലയാളം- പിന്നെ ആണ് മലയാളത്തിന്നാ ഫുൾ
സെക്കന്റ്‌ ലാംഗ്വേജ്ണ്ടല്ലോ മലയാള സെക്കന്റ് ഉം ഉം അത് എല്ലാര് ക് അതിക് എപ്ലസ് എനിക്ക് അത് എ ഗ്രേഡ ആയി ഹാൻഡ്‌വാറൈറ്റ് മോശായിര് ന്നു
ഹും ഓ ഓ
അതുപോലെ സോഷ്യൽ സയൻസ് എനി ഭയങ്കര ഇഷ്ടം എനിക്ക് രാഷ്ട്രീയപരയിട്ട് ല്ല കാര്യങ്ങള് പഠിച്ച പയങ്കര ഇഷ്ട ഐഗ്ലീഷ് എനിക്ക് ഏ പ്ലസ് ഉണ്ടായിരുന്ന്ട്ടോ ഇംഗ്ലീഷ് ഷ്ടായിരുന്നു- ഇംഗ്ലീഷ് എനിക്കിന്റെ ഫോവറേ.... റ്റ് മിസ്സായിട്ട് ള്ള സുമിത മിസ്സ ആയിരുന്നു ഹ്..
അത് ശെരി നമ്മൾ ഈ മിസ്സുമാരെ ഇഷ്ടപ്പെട്ട ആ നമുക്ക് അങ്ങോ ഒരുതുണ്ട്--അ അ നൂ ഉറപ്പാണെ എനിക്ക്എന്റെ ലൈഫീന്ന് ഒരുപാട് വെട്ടം എക്സ്പീരിയൻസ്യ്തിട്ടുണ്ട് കാരണം ഒര-
സത്യം അതേപോലെതന്നെമോളും അങ്ങൻതന്നെട്ടപ്പോ ആ മോളും അങ്ങൻതന്നെണ്പ്പോം. ക്ക്ഇഷ്ടപ്പെട്ടര് മിസ്സ്ആണന്ന്‌ണ്ടെങ്കി അ ബ സബ്ജക്ട്നന്നായിട്ട്ശ്രദ്ധിക്കും, നന്നായിട്ട്പഠിക്കും, നല്ലഇഷ്ടക്കാരം.
ആഹ് ഇല്ലേപിന്നെ ന നമുക്ക് വിഷമം അ്യ്യോ മിസ്സ്ന്തോവിചാരിക്കും പ്ച് അയ്യോമിസ്സ് ങ്ങെരുചിന്ത മ്മുടെമനസ് ഓട്ടോമാറ്റ്ക്കലിപഠിക്കും. എനിക്അങ്ങനെതോന്നിയിട്ടുണ്ട്. ഞാൻചില ആഞാൻ മിസ്സ്ന്മാരെ ഇഷ ടപ്പെട്ട ഈബോട്ട്ന് തന്നെഞാൻ ടുത്തത് എനിക്കാനജീമന്സാന്ന്പറഞ്ഞ മിസ്സിന്ഇഷ്ടപ്പെട്ടിട്ട്ട്ത്തതാ എ പുള്ളിക്യാരത്തി എ ന്തുവാ.. മുസ്ലിംമാണേ. ആഎന്തുവാ ന്ന്വച്ചാ ഞങ്ങ്ടെ പ്രിൻസിപ്പൾയിര്ന്ന് എങ്ങനെ പക്ഷെഎല്ലാർ മുമ്പിലുംപൊതുവെസ്ട്രിക്റ്റ്ക്കെയാണ് പക്ഷെ മനസ്സിൽനല്ലസ്നേഹള്ളരു ക്ഷെ എല്ലാവരെയും ഒരേകണ്ണീകാണും കാരണം
ആ അതാണ്ഏറ്റവുംഒരു ടീച്ചേർന് വേണ്ട ആടീച്ചേഴ്സിന് വേണ്ട ഏറ്റവും നല്ലൊരുക്വാളിറ്റിന്നതതാണ് പ്പൊ പ്പൊകഴിഞ്ഞ വർഷം മോളെ സ്കൂൾണ്ടായിനു ടീച്ചറ് ഫാസിനടീച്ചറ് ടീച്ചർക്ക്ഇഷ്ടപ്പെട്ടകൊർച്ച് ആളുകളുണ്ട് അവരെമാത്രേ മൈന്റെയൊള്ളൂ വന്നിരുന്നു പിന്നെ പി ടി എമീറ്റിങ്ങിന്ചെന്നപ്പോ നമ്മളോട്ത്ഴുതാൻപറഞ്ഞിരുന്നു ഫീഡ്ബാക്ക് ഞങ്ങള്കൊറച്ച്പേരൻറ്സ് നന്നായിട്ട്എഴുതികൊടുത്തു ആ സ്പോട്ടിലടീച്ചറെഒഴിവാക്കി
ഓ ഓ നിക്ക് സത്യംപറഞ്ഞാ
ഒ
മുക്കത് ഭയങ്കരഹേർട്ട്അവും കാരണ ചിലവരോട് ചെല സ്നേഹംതോന്നും ചിലവ
അവർക്ക്ങ്ങനേർയോ കൊർച്ച് കൊറച്ച്ക്യാഷ്ള്ള ആൾക്കാരെമക്കളെ കൂടുതല്കെയറിങ്ങ് ഇങ്ങനെഇടക്കിടക്ക് ഗിഫ്റ്റ്ക്കെവാങ്ങിച്ച്കൊണ്ട്കൊടുക്കും. അപ്പൊത് ഭയങ്കരഇതായിരുന്നു ആടീച്ചർക്ക്. പിന്നത് കംപ്ലൈന്റ്യ്ത്പോയപ്പോ ആളെ സ്കൂൾന്നന്നെഒഴിവാക്കി. അവർക്ക് എക്സ്ട്രാമാർക്ക്ട്ട്കൊട്ക്ക ഏത് ഇപ്പൊ പിന്നെഹാഫ്ഇയറും പിന്നെ അതേപോൽതന്നെ ഫസ്റ്റ്ത്തെമ്മളെ ഓണത്തിന്റെ എക്സാമിന്റെ ന്റക്കെ പോലെ കഴിഞ്ഞ മൂൾക്കൊക്കെതേപലെ ഒന്നെങ്കിൽഒന്നാംസ്ഥാനം രണ്ടാംസ്ഥാനക്കെ ഉണ്ടാവ്ട്ടോക്ലാസ്സില് ന്നാ ഫൈനൽഇയറിന്ന് സൾട്ട്‌വന്നിട്ട് നമ്മള്പിന്നെ പിന്നെസ്കൂൾ തുറക്ക്ണസമയത്ത് പിന്നെത്പ്രൈസ് കൊടുക്കണസമയത്ത് ഈ ഏറ്റവും ബേക്കിരിക്കണ ഈപണക്കാരന്റെ മോൻണ്ട് ഓനെന്നെങ്ങ ഫസ്റ്റ് വര
ഓഹഹ
കാണൂല്ലല്ലോ മറ്റുള്ളതെയ്‌ ച്ചാ നമ്മൾപേപ്പേഴ്സ്കാണുല്ലോ നമുക്ക്ചോദിക്കള്ള ഒരിത് ണ്ടല്ലോ ആഹ അപ്പൊ അങ്ങനോതായിട്ട് പിന്നെ അങ്ങനത്തൊക്കെപോര് കംപ്ലൈന്റ്യ്ത് ആളെഒയിവാക്കിസ്കൂളന്ന്
അഅആ ന്ന്ച്ചനമ്മുക്ക് ക്കെഎല്ലാരും ഈക്വലായിട്ട്കാണുമ്പോനമുക്കും ആ മിസ്സിനോട് സ്നേഹംതോന്നും എല്ലാർക്കും ഒരുപോലെസ്നേഹംതോന്നും അപ്പൊഅതൊരു അപ്പം ആർക്കും ആർക്കുംഒരു പ്രശ്ന ഇല്ലാന്ന്തോന്നുമ്പോഎല്ലാരും ഹാപ്പിആയിട്ട്പോകും
സത്യാണ്
ഉം ഈപഠിക്കുന്നതും നമ്മുടെമൈൻഡുംതമ്മില് ഭയങ്കരകണക്ഷന അല്ലെ നമ്മള്ഹാപ്പിയണെങ്കി ഓക്കെ നമ്മൾ പഠിക്കുന്നഅത് അതുപോലെ ആ ഇൻട്രസ്റ്റ്ആയിരിക്കുംപക്ഷെ അല്ലനമ്മൾ അവിടെഷാ എങ്കി നമ്മക്ക് ഓവേണ്ട എന്ന അപോ
ആ കഷ്ട്ടപ്പെട്ട്പഠിക്കണപോലെ
സെൻസിറ്റീവായ ഒരു വിഷയ ഫീ പിന്ന ആ പഠിക്ക്ണ കുറച്ച ആൾക്കാരുണ്ട് അവര് വേറൊരു കാറ്റഗറി പക്ഷെ ഞാനാണെങ്കി അങ്ങനെയല്ല കരയുന്ന ഒരു ടൈപ്പ് അങ്ങനെ അപ്പൊ എനിക്കൊക്കത് ഭയങ്കര ഫീൽ ആവുാ
ഞാനടാ പറയാക്ക ടൈപ്പേനു വലിയ ഫീലിംഗൊന്നുണ്ടാവില്ല.
ഹഅ എനിക്കങ്ങനണ്ട് എനിക്ക് ഇത്പ്പോ ഞാൻ ചിലപ്പം ഒരാളോട് ഇങ്ങനെ ഒരു പക്ഷെ തർക്കിച്ചൊക്കെയായിരിക്കും ഞാൻ സംസാരിക്കുന്നെ ഇപ്പൊ അമ്മോടാണേലും അല്ലെ പുറത്താരോ പൊറ അത്ത്നല്ലനിപ്പം കസിൻസോ തർക്കിച്ച് സംസാരിച്ചാലും ആ സംസാരത്തിന്റെ ഇടയില് കരയുന്ന ഒരാളാണ് ഞാൻ എന്റെടെ ഞാനാ കരഞ്ഞു പോ മ്പോൾ ഓട്ടോമാറ്റിക്ക് പക്ഷെ ഞാൻ എന്തിന കരഞ്ഞുന്നുള്ളത്
പറ്റങ്ങട് ഇതായി കഴിഞ്ഞാലേ ഞമ്മള തലയിൽ കേറിട്ട് ഇഎറങ്ങ നെരങ്ങ കൊറെേ ആളുകളുണ്ടാവും
ആഹ് ആഹ് അ ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ ഓക്കെ ആഹ് ഓക്കെട്ടോ കട്ട്